ആ
ആ എവെടാ
ആ ഞാന് അതാ ജോലി സ്ഥലത്താണ്
ആ അതെയോ ഞാന് ഇതേപോലെ ആശുപത്രി വരെ വന്നതായിരുന്നു.
അതെ എന്ത് പറ്റി
ഏതാ
എന്തോ പറ്റി
കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ചെറിയൊരു പനി അങ്ങനെ ഈ രാ മഴയൊക്കെയല്ലയോ. അപ്പൊ അതിന്റെ ആയിരിക്കും ചെറിയൊരു തുമ്മലും ക്കെ ഉണ്ടായിരുന്നു ആരംഭത്തിലെ ഇങ്ങ് കൊണ്ടുവരാന്ന് വെച്ച്.
അതെ ലെ ആ സൂക്ഷിക്കണം ഇപ്പഴത്തെ പനിയക്കെ സൂക്ഷിക്കണം പലതരത്തിലസു സുഖല്ലേ
ഉം അതെ അതെ ഞാൻ ആ പിന്നെ കൂടുന്നതിന് മുൻപേ ഇങ്ങ് കൊണ്ടുവരാന്ന് വെച്ച് ആദ്യമേ ഇന്നലെ വല് വലിയ കുഴപ്പ ഇല്ലായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പ ഒരു ചെറിയ തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്ര കാര്യ ആക്കിയില്ല സന്ധ്യയപ്പോ തണുപ്പ്അടിച്ചപ്പോഴേ അച്ചിരി അങ്ങ് കൂടി അപ്പൊ പിന്നെ ഞാൻ വെച്ച് വെച്ചോണ്ടിരിക്കണ്ടാന്ന് കരുതി ആ വീട്ടില് വെ വേറെ ആരും ഇല്ല ഞാൻ പിന്നെ സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്പൊ സ്കൂട്ടർ എടുത്ത് ഇങ്ങ് പോരുന്ന് തണുപ്പണിക്ക് എന്നാലും മങ്കി ക്യാപ്പക്കെ ഇട്ടേ അങ്ങാ - - ഉം പൊതപ്പൊക്കെ പൊതച്ചാ കൊണ്ടുവന്നത് പനി തണുപ്പൊക്കെ അടിക്കാത്
ആ അതെ ഇപ്പത്തെ പനിയക്കെ ശ് അതെ ഇപ്പ് പനിയൊക്കെ സൂക്ഷിക്കണം കാര്യം പല രീതിയില്ലി പനി ആരംഭത്തി ചെറിയ ലക്ഷണങ്ങളെ കാണത്തൊള്ളാരി
ഉം ഇവിടെ ആശുപത് ആശുപത്രിൽ വന്നപ്പോണെങ്കി ഭയങ്കര തിരക്ക് ഇവിടെ ആശുപത്രിൽ വന്നപ്പോഴേ
ആഹ്
കേൾക്കുന്നുണ്ടോ
ആഹ് വേണ്ട് ഉണ്ട് പറഞ്ഞോ പറഞ്ഞോ
ആഹ് ആശുപത്രി വന്നപ്പോ ഭയങ്കര തിരക്ക് ഇവിടെ എല്ലാവരും അസുഖക്ക ക്കാര് പനിക്കാരു ഒക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചുന്ന് നിപ്പോ ഒരു ബെഡ് പോലും കിട്ടത്തില്ലന്ന് പിന്നെ വന്ന് ഇവിടെ ഞങ്ങള് സ്ഥിരം വരുന്നെ അ ചെറുപ്പം തൊ ട്ടേ ഒരു പനി വരുമ്പഴേ കൊണ്ടുവരുന്ന ആശുപത്രിയാ അപ്പൊ നമുക്ക് കാർഡുണ്ടല്ലോ കാർഡ് കൊടുത്ത് ചീട്ടുണ്ട് അപ്പൊ ചീട്ട് കൊടുത്ത് ങ് അങ്ങനെ കൊറച്ച്നേരം ക്യൂവില് ആ വരിയില് നിക്കേണ്ടി വന്നു കാരണം ആ് തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു മ്
ആ ഒരുപാട് ആളുകളുണ്ടോ ഇപ്പം.
ആ അയ്യോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കൂടുതലും അങ്ങ് പനിക്കാരായിരുന്നു ഞാൻ പിന്നെ മാസ് - - ക്കൊക്കെ ഇടിച്ചാ കൊണ്ട് വന്നത് ഇനി ഇവിടെന്ന് പകർന്നിട്ട് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടേ
ആ അതെല്ല ആ രണ്ട് എത്ര മക്കളാ രണ്ടു പേര് രണ്ട് പേർക്കും പനിയായോ
അല്ല ഒരാൾക്ക് ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം മുൻപ് ചെറിയൊരു പ്പം പനി മ വന്ന് മാറിയതേ ഒള്ളായിരുന്നു. അതും ഇച്ചിച്ചിരി കൂടുതലായിരുന്നു അപ്പൊ പിന്നെ അപ് അത്രയും ആവണ്ടാ എന്ന് കരുതി ഇയാൾക്ക് തുമ്മലായപ്പോഴേ ഞാനിങ്ങ് കൊണ്ടുവന്നു മറ്റുയാളെ യെക്യൊക്കെ കൊണ്ട് നടന്ന് ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിചിങ്ങനെ തുടക്കത്തിലേ കൊണ്ടുവരാന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്ക് നമ്മള് പിന്നെ ക്യൂവിലൊക്കെ നിന്ന് എല്ലാം എഴുതി വേടിച്ചു പിന്നെ അയ്യോ ഡോക്ടർമാരെ കാണാനാണെങ്കിഅതിനകായും കഷ്ടവാനമ്മൾ ഈ ഒ പി ടിക്കറ്റ് ഒക്കെ എടുത്തുന്ന് പറ ന്നിട്ട് കാര്യംന്നുമല്ല അവിടെ കുറച്ച് നേഴ്സുമാര്നിപ്പഉണ്ടല്ലോ അവര് അവരുടെ ആൾക്കാരെ കണ്ട കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങ് വിളിച്ചകത്ത് കേറ്റുംഅവർക്ക് ഒ പി ടി ടിക്കറ്റോ നമ്പരോന്ന അവർക്ക് ബാധകംല്ലല്ലോ
ആ ഹ അപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം കാര്യം പല അസുഖങ്ങളും പല രീതിൽ പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവല്ലേ അപ്പ അങ്ങനൊക്കെ കാണിക്കുമ്പോ പ്രശ്നങ്ങ ഉണ്ടാക്കണം ഇവിടെ ഞങ്ങളൾ ആശുപത്രിയിൽ പോയല് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങള അതുകൊണ്ട് ഞങ്ങള് പിന്നെ പ്രൈവറ്റിലേ പോവാറുള്ളൂ സ്വകാര്യ ആശുപത്രി കളിലെ പോകാറുുള്ളൂ കാര്യം ഗവൺമെന്റ് ആശുപത്രിയിലല്ല ഇതാ അവസ്ഥ ഉം
പ്രൈവറ്റില ഞങ്ങൾ വന്ന് നിക്കുന്നത് ഇവിടെയും ഇതൊക്കെ തന്നാ
ആണോ ആഹ ഹഹ
ഉ അല്ല നമുക്ക് ഇപ്പ അവിടെ നൽക്കുന്നവരുടെ പരിചയക്കർ വരുന്നെങ്കിൽ അവരെ എല്ലാം പരിഗണിക്കും അവ നമ്മളിപ്പോ വഴ ക്ക്ഇടാൻ പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ നമ്മള ഇപ്പോ ഇവിടുന്ന് പോയി് നമ്മള് വേറെ ആശു പോ അവർക്കൊന്നുമ ഇല്ല അവർക്ക ഇപ്പ എത്ര പേര് വരുന്നത് നമ്മളച്ചിരി വായൽച്ചന്ന് പറഞ്ഞ ഇവരെല്ലാം ഇവിടെള്ളവരില്ലേ നമ്മളെന്തിനാ വെുതെ വഴക്കിന് പോകുന്നെന്ന് വെച്ച നമ്മളെ മിണ്ടാത്ത പിന്നെ
എന്നാലും നമ്മള് പൈസ കൊടുത്ത ഒരു അത്യാവശ്യത്തിന് ആശുത്രി പോകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടായിരിക്കുംല്ലേ പോന്നത് അത അവര് മനസ്സിലാക്കണ്ടായും
ഉം എന്തൊ ചെയ്യാനാ
ഉം
അന്നേരം ഇവരാന്നെങ്കി നമ്മളിപ്പം നമ്മള് വന്ന ഒ പി ടിക്കറ്റ് എടുക്കും പക്ഷെ ഇവര്പ്പൊ ഈ ബന്ധുക്കാരൊക്കെ ആണെങ്കി ഇവര് നേഴ്സുമാർ നേരത്തെ അങ്ങ് ടിക്കറ്റ് ഒ പി ഒക്കെ എടുത്തങ്ങ് വെക്കും അന്നേരം പിന്നെ നോക്കുമ്പന്താ അവരുടെമുന്നേ അവരാദ്യം കെടക്കുന്നയാരിക്കും ചിലപ്പോ ഇവരെടു ടുത്ത്മാറ്റിവെച്ചേക്കുന്നതരിക്കും നമ്മൾ നോക്കുമ്പോ അവരിപ്പ വന്നതേ ഉള്ളൂ പക്ഷെ ടിക്കറ്റ് നമ്പർ നോക്കുമ്പോ മുന്നിക്കിടക്കുന്നു
ആഹ അത് ശരിയാ
നമക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവര വിടിരുന്നയാരുന്നു വണ്ടീലിരുന്നയാരുന്നു എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മള അവിടെന്നും ല്ലാതായി ഇപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും മിണ്ടാ നിക്കത്തില്ല പിന്നെ അങ്ങനെ ക്യൂവില് കൊറച്ചേരം താമസം എടുത്ത് സമയം ഒത്തിരി ആയി പിന്നെ ഒന്ന് കൊണ്ട് കാണിച്ചു പിന്നെ ഒരു നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് ഒരു ട്രിപ്പൊക്കെ ഇടാൻ പറഞ്ഞു അങ്ങനെ പിന്ന ബെഡ് ഒഴിവില്ലായിരുന്നു ഒരു ബെഡ് ഒഴി ഞ്ഞ്കഴിഞ്ഞപ്പോഴാണ് ഇയാളെ കിടത്തി പിന്നൊരു ട്രിപ്പ് ഒക്കെ ഇട്ട് ഒന്ന് ഒറങ്ങി എഴുന്നേറ്റ് ഇനി ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതി തിന്റെ പരിശോധനയൊക്കെ കഴിഞ്ഞ് അയിന്റ ആ ഇത് വരണം ഫലം വരണം അ അതിന്റെ ഫലം വന്നിട്ടേ ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട്ന്നാ പോവാന്ന് കരുതി അപ്പ എന്തായാലും വന്നേല്ലയോ ഒന്ന് എല്ലാം അങ്ങ് ടെസ്റ്റ് ചെയ്ച്ചേക്കാം സമയ ആ ഇച്ചിരി നേര ഇരിക്കണംന്ന് പറഞ്ഞ ഇത്ര ആൾക്കാരും കൂടെള്ളത് കൊണ്ടേ ഉം രാത്രി പിന്ന ഇനി എന്തെങ്കിലും ആയാലോന്ന് പേടിച്ച് ഞാനിങ്ങ് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മ പോയി പിന്നെ പോയിട്ട് വരാനൊക്കെ ഒച്ചിരി ബുദ്ധിമുട്ടാന്നേരം വിചാരിച് എല്ലാം ടെസ്റ്റ ഒക്കെ കഴിഞ്ഞ് ഞ്ഞ്ട്രിപ്പ്ക്കെ ഇട്ടിട്ടെ മരുന്നൊക്കെ മേടിച്ച പതിയെ പോവാ ചിരി താമസിച്ചാലും കുഴപ്പ ഇില്ല രാത്രി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരുന്നാല് അത്രയും സമാധാനം
ഉം ഉം ഉ ഉം ഉ അതാ ഇപ്പൊ ഒത്തിരി ചെലവാണ് ഇല്ലയോ
ആ അയ്യൂ ചെലവാണോന്ന് ഇനിയിപ്പ ഇവര് ബില്ലടിച്ചിറക്കുമ്പോ അറിയാ എത്ര രൂപയായെന്ന് ഇവരെ സ്കൂളൊക്കെ തുറന്നേല്ലേ ഒള്ളു അയിന്റെ പുസ്തകവും ബാഗ് അത് ഇത് കൊട എല്ലാം മേടിച്ചപ്പെത്തെ ഒരു നല്ല പൈസയായി ഇനിട്ടി ഈ ആശുപത്രി ചെലവും കൂടെ കഴിയു മ്പം ഇനി എന്തുവാന്ന് ദൈവത്തിനറിയാം കയ്യിലാന്നെ പത്ത് പൈസേല്ല പിന്നെ ന്താ നമ്മളിപ്പം ഗവൺമെന്റ് ആശുത്രില് കൊണ്ടു യാല് അവിടെ ഡോക്ടറൊന്നും എപ്പോഴും കാണത്തില്ല പിന്നെ നമ്മൾ വിചാരിക്കുന്ന അ ലല്ലല്ലോ പരിശോധനയൊന്നും അതുണ്ട് നമ്മള് ഓടിപിടിച്ചെടുത്തോണ്ട് ഇങ്ങോ ട്ട് വര്ന്നത് ഇവിടാന്നെ അയിന്റെ അങ്ങി അറ്റത്ത് പൈസയോ അവള് പിന്നെ അസുഖായൊണ്ട് പൈസ അങ്ങ് നോ ക്കുന്നില്ല അത്രന്നെ
ഉം അത് അസുഖം വന്ന പൈസ നോക്കി ഇരിന്നിട്ട് കാര്യല്ല നമ്മടെ ആരോഗ്യം ഇല്യ വ തന്നെ
ഉം അതാ അതാ ഞാൻ പിന്നെ ഇങ്ങ് കൊണ്ടുവന്നത് നമുക്ക്‌പ്പൊ പൈസയൊക്കെ നോക്കിയിര്ന്ന് കഴിഞ്ഞാ പൈസ നോക്കി ആശുപത്രിൽ കയറാതിര്ന്ന് കഴിഞ്ഞാ അവസാനം വലിയ അസുഖങ്ങളായിട്ട് അതിനേക്ക ചെലവായിരിക്കും ഇല്ല
അത് ശെരിയ ശരിയാ
പിന്നെ ഇങ്ങെ കൊണ്ടുവന്ന് അങ്ങനായിരിക്കുന്നു ഇപ്പൊ ട്രിപ്പൊക്കെ കഴി ഇപ്പൊ ഭലം വരു ആയിരിക്കും ഇവ്ടെ കൊറെ ആൾക്കാ കാരൊക്കെ ഇരിക്കുന്നുണ്ട് നീ ഇത എപ്പ വര്ന്ന് അറിയത്തില്ല വന്ന് കഴിഞ്ഞഴിഞ്ഞാലും ആ ഇനിയിപ്പം ഇവൻ അങ്ങാണ ഒ റങ്ങി പോവോന്നറിയത്തില്ല രാത്രിലക്കെ എ ല്ലയോ ബണ്ടിയടെ പുറയിരുന്നാലേ
ആ ആ അതാ എന്താ ടു വീലറിലാണോ രണ്ട് മ് ബൈക്കിലാണോ വന്നത്
ആ ആ അതെ അതെ ഇരു ച ക്ര വാഹനത്തിലാ വന്നത് ആ മറ്റേത് എനിക്കങ്ങനെ ഓടിക്കാന ഒന്നും അറിയ ത്തില്ല അപ്പ പിന്നെ അതൊന്നും അങ്ങനെ വേടിച്ചിട്ടുല്ല വീട്ടിലില്ലത്
ആ അല്ല ഈ പനിയൊക്കെ ഉള്ളപ്പോ തണുപ്പടിക്കാതിരിക്ക ഒരു ആട്ടോ റിശവല്ലോം വ വി വിളിച്ചു വന്നോ വന്നാ മതിയായിരുന്നല്ലോ
ആ മതിയായിരുന്നു ഇപ്പം ആ ഓട്ടോ വിളിച്ച് വന്നാലും പൈ സ കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട നമ്മക്ക് ഇപ്പൊ ആശുപത്രിയിൽ എത്ര ആവൊന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ കരുതി അങ്ങനെ ഇനിയിപ്പ ഒരുപാട് രാത്രിയൊക്കെ ആവു ന്നെങ്കിൽ ഞാനങ്ങ് ആ ഓ ട്ടോ വിളിക്കും കാരണം രാത്രിയിലൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് പിള്ളോരെ വെച്ചോണ്ട് പോവുന്നതേ അപകടവാ രാത്രിയിലൊക്കെ ഞങ്ങള അവിടെ ആണെങ്കിൽ ഒരു ആ മടപ്പം അവിടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ തുരു തുരാ വന്നോണ്ടിരിക്കും നമുക്ക് പറയാൻ പറ്റ റ്റത്തില്ല ഇവരക്ക ഏത് രീതിയിലാ വന്ന് നിക്കുന്നേന്നെ
അത് ശരി അവർക്ക് ഒരു നോട്ടം പാവോല്ല അവറ കാര്യം അവർക്ക് നോക്കണ്ട എതിരെ വരുന്നവരുടെ കാര്യ അവർക്ക് നോക്കണ്ട
അതാ അപ്പൊ ഒരുപാട്ങ്ങ് രാത്രിയാവുണെങ്കി ആ
ഉം
ഞാനിങ്ങനെ ഒരാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ്ങെ രാത്രിയാവെന്നെങ്കിൽ ഇവിടെരെ ഓട്ടം വരണന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മ് നോക്കട്ടെ ഉ പിന്നെ മറ്റയാള് വീട്ട് ല്
അതെ നമ്മൾ ഒറ്റക്കൊക്കെ വ രുമ്പം ഏ ബുദ്ധിമുട്ടാണൊന്നാമത് രാത്രിയാണ്
ഉം
ഊമ്
മറ്റേയാള് വീട്ടിലാ ഞാനത് താഴത്തൊരു ചേച്ചി ഏൽപ്പിച്ചിട്ടാ വന്നത് അപ്പം അവിടെ അങ്ങ് എത്തേം വേണം
ആ വേറെ ആരുവില്ലേ വീട്ടില്
ഇല്ലല്ല. വേറെ അങ്ങനാരുവില്ല. അന്നേരം ഇങ്ങനെ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാനും അങ്ങനെ ആരും ഇല്ല. പിന്നെ ഈ ചേച്ചി ഒരു സഹായത്തിന് വിളിച്ചാൽ വരും ന്നുള്ള ഒര് ഇതോണ്ട് നമ്മളങ് നിർ യതാ. പിന്നെ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്ന ശരിയാവത്തില്ല അപ്പൊ ഇനി ഇല്ലാത്ത ആളെയും കൂടെ ആ അതാ ഞാൻ പനി ഇല്ലാത്ത ആളെം കൂടെ കൊ ണ്ട് വന്ന് കഴിഞ് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കായി വെനയാകുവല്ലൊ അതോണ്ടാ ഞാൻ
ഉം ശരിയാ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങള് എന്തോ
ആ ഹാ അവിടെ വിളിക്കുന്നു കേട്ടോ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ
ആ ആ ശരി എന്നാ ശരി ശരി